എനിക്കാണെങ്കിവിടെന്ന് ഉം എനിക്കാണെങ്കി പനിയും ചൊമയും ക്ക്യായിരുന്നു മഴയായിട്ട് ഈ മഴയാകുമ്പെല്ലാർക്കും അങ് പനിയും ചൊമയൊക്കെയാണല്ലേ
ആഹ് അതെയതെ ഇ ആഹ് എനിക്ക് ചൊമ ഇപ്പഴും മാറിയിട്ടില്ല ഞാൻ ഇപ്പഴും ഇന്നും പ്പൊ ഹോസ്പിറ്റലി വന്ന് കാണിച്ചിട്ടൊക്കെ വന്നേയുള്ളൂ
ആണ് ല്ലേ എനിക്കും പനി മാറിയിട്ട് ഇത് വെരേം ചൊമ മാറി ട്ടില്ല ഞാനാണെങ്കി കഫ്സിറപൊക്കെ മേടിച്ച് വെച്ച് കുടിക്കുന്നുണ്ട് പക്ഷെ എങ്കിലും ചൊമ അങ്ങോട്ട് മാറുന്നില്ല നിനക്കു ഈ പ്രശ്ന ഉണ്ടല്ലേ
ഞാൻ കഫ്സിറപ്പൊന്നും കുടിച്ചില്ല ഞാന് മെഡിസിനെടുത്തു ആ പിന്നൊരുഞ്ചക്ഷനെടുത്തിവിടെ വന്ന്വിടെ കെടക്ക്ന്ന് നീയോ
ഞാനും അന്ന് ജലദോഷും പനിയൊക്കായ സമയത്ത് ഹോസ്പിറ്റലി പോയിട്ട് ഗുളിക ക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് എനിക്കിങ്ങനെ ചൊമയില്ലായിരുന്നു അതോണ്ട് അന്ന് മര്ന്നൊന്നും മേടിച്ചില്ല ഇപ്പം ചൊമ കൂടിയപ്പോഴത്തേക്കും കാര്യും ആഹ് കഫ്സിറപ്പ് മേടിച്ച് പ്പത് കുടിക്കുന്നുണ്ട് എങ്കിലും നമ്മള് കുടിച്ച് രണ്ട് മൂന്നൂസൊക്കെ കയ്യുമ്പഴല്ലേ ഇത് റെഡി ആവത്തൊള്ളു അതാ
ആഹ് എനിക്കും അങ്ങനെയൊക്കെ തന്ന പിന്നെ കച് സിറപ്പൊന്നും കുടിക്കുന്നില്ല ഞാ പിന്നൊരു ഇൻചക്ഷല്ല് ഒതുക്കി
ഉം അത് തന്നെയാണ് പിന്നെങ്ങനെ ആ വീട്ടിലൊക്കെങ്ങനെ പറയും കുരുമുളകും ഉപ്പും കൂടി തിന്നാ മതി ചവച്ചാ മതി അപ്പോഴത്തേക്കും മാറും എന്നൊക്കെ അതൊക്കെ സത്യമാണോ എന്തോ നീ അത് ട്രൈ ചെയ്തിട്ടുണ്ടോ
ഇല്ലല്ല ഞാൻ ചുക്കാപ്പിയൊന്നും ഞാൻ ഇട്ട് പ്പ കുടിച്ചില്ല അമ്മാ സമയത്തൊക്കെ ഇട്ട് തരുവായിരുന്നു ഇപ്പ അങ്ങനൊന്നും ഇല്ല
ആഹ് പക്ഷെ കുരുമുളകും ഉപ്പൊക്കെ കഴിക്കണെ എന്തോ പാടാ ചൊമ മാറും എന്നും പറഞ്ഞാല്
എനിക്കാണെ പിന്നെ പല്ലുവേദന അതോണ്ട് ഞാങ്ങനെ എല്ലാം കൊണ്ടും ആർക്കറിയാം പല്ല് വേദന
പല്ല് എന്ത് പറ്റി പല്ല് കേടായോ അതോ എടുക്കാനായിട്ടാണോ എന്തു പ
ഇല്ല ഒരു പല്ല് പോയിട്ടുണ്ട് അതിന്റെ ഏഹ് കുറച്ച് കുറ്റി ഇങ്ങനെ ഇരുപ്പുണ്ട് അതായിരിക്കും
ആഹ് അതപ്പം അത് നീ പോയി എടുക്കാണ്ട് ചിലപ്പ ശരിയാവത്തില്ല ഇവിട അമ്മക്കാണെ ഇത്പോലൊരു പല്ലീന്ന്ങ്ങനെ
അത് സംഭവം എന്താ അറിയാവോ ഞാൻ എടുക്കാൻ പോയ ദിവസം വേറൊരു ആന്റിക്ക് എടുക്കുവായിരുന്നു എടുത്തത് കണ്ടപ്പഴത്തേക്ക് അവരുടെ മോന്തക്ക് ഒരു ചുമപ്പ് അവടെ രക്തം കട്ട പിടച്ച കണക്ക് വട്ടത്തിനായി
അല്ല അത് ആദ്യം എടുക്കുന്നതിൻ്റെ ദിവസത്തിന്റെ കുഴപ്പവായിരിക്കും അന്ന് നമുക്ക് നല്ല വേദനയെക്കെ കാണും
അവര് പിന്നെ ആദ്യം എട്ത്ത് കഴിഞ്ഞിട്ട് അത് അതിന്റെ കാര്യം അറിയാൻ വേണ്ടി അവര് കൊണ്ട് വന്നതാ അപ്പൊ ബ്ലഡ് ക്ലോട്ട് ആയതാ അത്
ആണല്ലേ പിന്നെ ഒരു പ്രശ്നംണ്ട് നമ്മൾ ഈ കണ്ണിന്റെ അതേ നിരത്തിനുള്ള പല്ലക്കെ ആണ് എടു ക്ക്ണെങ്കി ഒരുപാട് പ്രശ് നൊക്കെ വരാൻ സാധ്യതയണ്ട് അപ്പം അതൊക്കെ നോക്കിയിട്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ പോകുന്നയാണ് നല്ലത്
അപ്പൊ എനിക്കും പേടി അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് എടുത്തില്ല നല്ല ഡോക്ടറൊക്കെ നല്ലതാ ഇത് ഇവർക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെയൊക്കെ വന്ന് എടുക്ക്ണ സമയത്ത്
ആഹ് അങ്ങനെ ഉണ്ടടാ പിന്നെ നമ്മള് ചെല പല്ലുകള് നമുക്ക് എടുക്കത്തില്ല കണ്ണിന്റെ സ്ഥാനത്തുള്ള ഏതൊക്കെയോ പല്ല്കള് എട് ക്കുവാണെങ്കി കണ്ണിന്റെ കാഴ്ചപോവും അനെയൊക്കെ എന്തൊക്കെ പ്രശ്ണ്ടണ്ട് അപ്പൊ
ഇല്ലടീ അത് സംഭവം എന്താന്നറിയാവോ അത് ഞാൻ ഞാൻരക്കിയാരുന്നു അത് ഞാൻ ഡോക്ടറിനോട് ചോദിച്ചായിരുന്നു ഈ കാഴ്ചയക്കെ നഷ്ടപ്പെടുന്ന അപ്പൊ അവര് പറഞ്ഞു ഈ പല്ലിന്റെ ഞരമ്പു ആയിട്ടും കണ്ണിന്റെ ഞരമ്പു ആയിട്ടും ഒരു ബന്ധവും ഇല്ല ആക്ച്വലി അതങ്ങനെ അങ്ങനെ കാഴ്ച പോണേന്ന് വെ ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ അത് ഏഹ് ഒന്നീ ആ എടുക്കുമ്പോ വരുന്ന വല്ല മിസ്റ്റേക്കും ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും അസുഖം ഈ ഈ തൈറോയിഡ് ഒക്കെ ഭാഗവുള്ള ആൾക്കാരൊക്കെയാണങ്ങ് വന്ന് എടുക്കുന്നേന്നുണ്ടെങ്കില് അത് ചില പ്പെടുക്കണ സമയത്ത് ഈ മറ്റു ഞരമ്പുകളേയും കൂടെ ബാധിച്ചേക്കാം
ഓഹ് അങ്ങനെയാണല്ലേ സംഭവം
ആഹ് അങ്ങനെയാണ് വരുന്നത് അല്ലാണ്ട ഡയറക്ട് ആയിട്ട് എടുക്കുമ്പഴത്തേക്ക് അങ്ങനെ ഒരു വിഷയം വരാറില്ല
ആഹ് ഇവിടത്തെ സാധാരണ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്ന കേക്കാ ചിലപ്പോ ഇതിനായിരിക്കും സാധാരണ ആ ക്കാരൊക്കെ ഇങ്ങനങ് പറഞ്ഞു നടക്കും അപ്പ ഞാൻ ചെറ്തിലേ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കണ്ണിന്റെ ഇടുക്കുമ്പഴത്തേക്കും ഇങ്ങനെയൊക്കെയാണ്
ആഹ് എന്റെ അച്നും പോയിട്ടുണ്ട് അച്ഛൻ പണ്ട് പറഞ്ഞു പക്ഷെ അച്ഛന് ആ സമയത്ത് കിഡ്നിയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഒൾറെഡി
ആഹ്
അതുകൊണ്ടാണ് അങ്ങനെ അപ്പൊ ഇപ്പൊ ഡയാലിസ് ആണ് മൂന്ന് ഡയാലിസ് ചെയ്യണം ആഴ്ചയിൽ മൂന്നെണ്ണം
ഉം ഉം
ആഹ് അങ്ങനെയൊക്കെ പോവുന്നു
ഇവിടെ ആണെങ്കി അമ്മയ്ക്ക് ഇതുപോലെ പല്ല് പകുതി ഇങ്ങനെ പൊടിഞ്ഞു പോയി അങ്ങനെ അതിങ്ങനെ പൊടിഞ്ഞു പോയപ്പം ആ പൊടി ബാക്കി ഇരിക്കുന്ന ഭാഗം കൊണ്ട് നാക്കിലും മോണയിലൊക്കെ കേറിയോണ്ട് മുറിയും ആയി അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പൊ അവരിങ്ങനെ ഏഹ് ഷെയ്പ്പൊക്കെ ചെയ്ത് കൊടുത്തു എന്നിട്ട് എടുക്കാനായിട്ട് ഗവൺമെൻ്റ് ഹോസിപിറ്റലാവുമ്പോ ആദ്യം കൊണ്ട് ചെലപ്പൊ എടുക്കത്തില്ലല്ലോ വേറൊരു ഡേറ്റ് ഇട്ട് തരുവല്ലോ അപ്പൊ അന്ന് ഇങ്ങനെ എല്ലാം ആ പൊട്ടിയ പല്ലിനെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്ത് എവിടെേയും തട്ടി മുറിയാണ്ടിരിക്കാൻ എന്നിട്ട് ഇനി ഡേറ്റിട്ട് തന്നിട്ടുണ്ട് ഇനി അടുത്ത പല്ല് എടു താണ്ട്
ആണല്ലേ. ഞാഹ് എനിക്ക് പിന്നെ പല്ല് എടുക്കാ ണ്ടൊരു പേടി. കാരണം കൊറച്ച് കഴിഞ്ഞിട്ടൊക്കെ എടുക്കാന്നുള്ള മൈൻഡാ. കാരണം ഇപ്പഴെ എടുത്ത് കഴിഞ്ഞ ഞ്ഞി വല്ലതും പറ്റി പോയാലോ? മനസ്സിലായോ. നമുക്ക്പ്പഴാകുമ്പോ ച്ച പല്ല് കേടായാ പല്ല വടെ ഇരിക്കുന്നു. അത് വലിയ വിശയങ്ങളൊന്നും ഇല്ല. പ്പോ എന്തെലും വിഷയ വരുമ്പോ മാത്രം എടുത്ത് കളയാന്ന് വിചാരിച ന്നാ ഇരിക്കുന്നേ. മുമ്പേ എടുത്ത് കളഞ് പിന്ന ആഹ് നമുക്ക് വാക്കല്ല തെ എന്തെങ്കിലൊക്കെ പറ്റിപ്പോയി കഴിഞ് കഴിഞ്ഞാ അറിയാല്ലോ ഒന്നും പിന്നെ പറയത്തില്ല. മനുഷ്യന്റെ അവസ്ഥയണ്.
ആഹ് അത് ശരിയാ ടത്തി എന്താന്ന് വച്ചാ
കാരണം ഇപ്പ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കായിരിക്കും.
ആണ്.
ആഹ് സമയത്ത് നമ്മൾ ഈ പല്ല് എടുത്തിട്ട് ഇല്ലാത്ത അസുഖങ്ങൾ വരുത്തി വെക്കണോഎന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ആഹ് അതൊക്കെ ശരിയാടേ. എനിക്കാണെങ്കി ഈ വിസ്റ്റണ്ടൂട്ടന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഈ അണപ്പല്ല് വേദന. എനിക്കതുണ്ട്. അതായ ഈ അങ്ങറ്റത്തുള്ള പല്ലിൽ കൂടെ നമ്മുടെ മോണയൊക്കെ വളരുന്നൊണ്ട് അ പല്ലിന് വളരാൻ പറ്റാണ്ടാവും. അപ്പൊ ഇനിയിപ്പോ ഞാന് ങ്ങനെ ആഹ് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോ എന്റെരു ഫ്രണ്ടിന് ഇത് വന്നു. പ്പൊ ങ്ങനേ നോക്കിപ്പോ അഹ്ങ്ങനെ ചെറിയരു സർജറി ഉണ്ട്. അതായത് ഈ മോണ കീറി ട്ട് ഈ പല്ലടുത്ത് കളയുന്നണ്ടങ്കി ഇടയ്ക്കിടയ്ക്ക് നല്ല വേദനയ. എനിക്ക് അങ്ങനെ പല്ല് വേദനയൊന്നും ഇതുവരേ വന്നിട്ടില്ല. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇത് വരുന്ന. ഇത്ത്രയും ഭയങ്കര വേദനായി. ഞാൻ ഗുളിക യൊ ക്കെ കഴിച്ച് മാറ്റിയെങ്കിലും ഇപ്പം പിന്നേം വന്നു തുടങ്ങി. പിന്നെ എങ്ങനെ കണ്ടായിര്ന്നത്. നമ്മള് ആഹ് ഒരിക്ക ഇങ്ങനെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ പിന്നെ ഇത് എപ്പഴും വന്നൊണ്ട് ങ്ങനെ ഇരിക്കുവന്ന് അപ്പോ ഇതെന്നെങ്കിലും പോയി എടുക്കണം. പിന്നെ ക്ലാസക്കെ ഉള്ളൊണ്ട് ഇതിപ്പം കുറേ ദിവസം നമ്മൾ എടുത്താ ക്ലാസ്സൊക്കെ പോവാണ്ടിട്ട് പോവത്തില്ലല്ലോ. ഇപ്പൊ പനി ആയതുകൊണ്ട് ന്നെ ഇപ്പ
എന്റെ ഒരു ഫ്രണ്ടും പല്ല് എടുത്തായിരുന്നു. അത് അത് കണ്ട് അവള് രണ്ടൂ ന്നൊസം ഇങ്ങനെ വായം പുൊത്തിപ്പിടിച്ചൊക്കെ നടന്നു. ഓളെ മൊ അഹ് കവിളങ് ചൊട്ടിപ്പോയ പോലെ. ആഹ് ഇപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു ഇത് ഇപ്പോ എടുക്കണ്ടാന്ന് വിചാരിച്ചു.
ആടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം പനി ആയതു കൊണ്ടന്നെ കുറേ ദിവസം ക്ലാസ്സിനൊന്നും പോയില്ല. അപ്പൊ ഇനി പല്ലും കൂടി എടുക്കണസം ലീവ് എടുക്കണം. അതൊക്കെയാ പ്രശ്നം.
ആണോ. ഇനിയിപ്പ എന്റെ അനിയനൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇപ്പൊ.
ആണൊ. ന്ധോ
ആഹ്! വേറെന്തോ പരിപാടി പ്പ അവിടെ.
വേറെ പരിപാടി ഒന്നുംല്ലടാ. ഇവിടെ ങ്ങനെ ഇരിക്കുന്നു. ഇനിയിപ്പ ചോറൊക്കെ കഴിക്കണം. നീ എന്തേലും കഴിച്ചായിരുന്നോ?
ആഹ് ഞാൻ കഴിച്ചു കഴിച്ചു. എനിക്ക് അവിടുന്ന് ഇന്ന് ചോറും മീൻകറിയും കാര്യങ്ങളൊക്കെ ണ്ടായിരുന്നു.
ആഹ് ഇല്ല കയ്ഞ്ഞീസം നീ ഒന്നും കൈച്ചില്ലേ. ഉച്ചക്ക് കൈച്ചതേ ഉള്ളു.
അല്ല ഞാനത് ഉച്ചയ്ക്കല്ല കഴിച്ചത്. ഞാൻ ഓൾറെഡി കഴിച്ചിട്ടാണ് പോയത്. പിന്നെ അവിടെ വന്നി ട്ട് ഞാനത് രണ്ട് മണിക്കാണ് കഴിച്ചത്. ആഹ് എന്റെ ഫുഡ് അവര് മാറ്റി വെച്ചിരുന്നു. അഹ് രണ്ട് മണിക്കാ കഴിച്ച്.
എങ്ങനെ നമ്മള് തന്നെ പോയി എടുത്ത് കഴിക്കണോ. അതോ നമുക്ക്.
മേൽല് ചെല്ലുമ്പൊ ചോറും. കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. വല്ല സ്പെഷ്യൽ കറികൾ വരുന്ന ദിവൊസം നമ്മളത് പോയി എടുക്കണം. കഴിക്കണം. നമ്മുടെ സ്പെഷ്യൽ കറി മാത്രം അവര് ബൗള്ൾ ആക്കി വെച്ചേക്കും അത് നമ്മൾപ്പോ എട്ത്തോണ്ട് വന്ന് കഴിച്ചാ മതി
എന്താണ് ഇവിട്ത്തെ ഫുഡും ടോസ്റ്റക്കെ
ഫുഡ് ഹോട്ടൽലെ ഫുഡാണ് കൊള്ളാടി നല്ല രസവുണ്ട്
നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെയണോ തരുന്നത് ഇപ്പൊ നമുക്ക് രണ്ടാമത് വേണോ
നമുക്ക് സ്വന്തായിട്ട് ചോറൊക്കെ നമുക്ക് സ്വന്തവായിട്ട് ഇഷ്ട്ടമുള്ള എണ ഇട്ട് കഴിക്കാം അവരെല്ലെ ഇട്ട് തര്ന്നെ നമ്മള് സ്വന്തവായിട്ടാണ് എട്ത്ത് ഇട്ട് കഴിക്കുന്നെ
ആഹ് അതാണ് ഈ നല്ല കയ്യോ അങ്ങനെ സ്വന്തവായിട്ട് നമ്മൾ എടുത്തിട്ട് കഴിക്കുന്നേ അപ്പൊ കറികൾക്കൊക്കെ ടേസ്റ്റാണോ സാധാരണ പൊർത്തുന്നുള്ള കറികളൊക്കെ അയ്ന്റെ ടേസ്റ്റ് ഒന്നും കാണത്തില്ലല്ലോ ചെലതൊക്കെ വെള്ളം പോലെയൊക്കെ ഇരിക്കത്തില്ലെ അങ്ങനെ എന്തേലും പ്രശ്നവുണ്ട്
നോൺ വെജ് കൊറച്ചിട്ട് വെജ് ആയിട്ടാണ് കൂടുതൽ ഇപ്പൊ കഴിക്ണ് പൊറത്തെറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ അത്യാവ്ശ്യം വല്ല മന്തിയും കാര്യങ്ങളൊക്കെ ആണെങ്കി മാത്രം ഞാൻ കഴിക്കും
മന്തിയൊക്കെ അങ്ങനെ അവ്ട്ന്ന് കൊടുക്കോ
പറയാൻ പറ്റത്തില്ല ചെല പ്രത്യേക ദിവസങ്ങളിലൊക്കെ കൊടുക്കും പിന്നെ ആഹ് വലിയ വലിയ പ്രോഗ്രാം ക്രിസ്മസ് ഒക്കെ വരത്തില്ലയോ സമയത്തൊക്കെ വലിയ പരിവാടികൾ കാണുല്ലോ അവ്ടെ
ആണ് നിനക്കെന്താ ഇപ്പൊ നോൺ വെജിനോട് താല്പര്യം ഇല്ലാത്തെ
താ എനിക്ക് ഭയങ്കരരൊരിതില്ല ഒരു നോൺ വെജിനോട് താല്പര്യം ഉണ്ട് പക്ഷെ എപ്പഴും കഴിച്ച് കഴിച്ച് തടി വെച്ചു അവ്ടെ ഹോട്ടൽലൊക്കെ നിക്കുന്നെ
അത് ശെരിയാടാ അങ്ങനൊരു പ്രശ്നംണ്ട് പിന്നെ നമ്മള് പൊർത്തുന്ന് നമ്മള് നോൺ വെജ് അധികം കഴിക്കാത്ത്യാ നല്ലത് പൊർത്ത്ന്ന് നമ്മള് ഫുഡ് കഴ്ക്കാ വെ ന്നെയാ നല്ലത് പിന്നെ നീ പർഞ്ഞ പോലെ ഇന്ന് നമ്മള് നോൺ വെജ് കഴിക്കാണ്ടിരിക്കുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യവാ
ഇഹ് അതോണ്ട് പരമാവധിം അവിട്ന്ന് ചോറും പിന്നെ അവിടെ അവിട്ത്തെ ഹോസ്റ്റൽ അവിടെ നിക്കാൻ എനിക്ക് വലിയ താല്പര്യം ഒന്നുല്ല അവിടെ ഹ് റൂമുണ്ട് ശേ നിക്കാൻ വയ്യ
അതെന്ത് പറ്റി
വീട്ടി വന്നിട്ട് പോവുന്നതല്ലേ ഒരു രസം അല്ലാണ്ട് അവിടെ തന്നെ നിക്കുന്നത് എന്തുവാ അല്ലെങ്കിൽ എന്തെലും പ്രോഗ്രാം ഒക്കുള്ള ദിവസങ്ങള് അവിടെ നിക്കാ
അത് ശെരിയാടി ഡേയ്ലി നമുക്ക് വീട്ടി വന്നിട്ട് പോവുമ്പഴാ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് പോവുമ്പഴാ ഒരു ഇതുള്ളത് അത് കറക്റ്റാ പിന്നെ പോയി വരാധികം ദൂരമൊന്നും ഇല്ലെങ്കി അങ്ങനെ ഒരു റ്റുള്ളപ്പം വീട്ടി വന്നിട്ട് പോകുന്നന്നെയാണ് നല്ലത് അവിടെ നിക്കുന്നീരി
ആഹ് അതെ അതെ പിന്നെന്തോ പരിവാടി വേറെ വല്ലോ ഉണ്ടോ
പിന്നെ പരിവാടി എന്ന് വെച്ചാ വീട്ടി ഇരുന്ന് പഠിക്കണം പിന്നെ ഹ് എന്തുവാ ചോറ് കഴി ക്കണം ഞാൻ ഇതു വരെം ചോറ് കഴിച്ചില്ല ഇനിയിപ്പം ചപ്പാത്തിയാ തോന്നുന്നു ഇവിടെ
അപ്പം ചപ്പാത്തി കഴിക്കണം നീ ളം ഉം ചപ്പാത്തി കഴിക്കണം നീ രാത്രി ചപ്പാത്തി ആണോ കഴിക്കുന്നത് രാത്രി ചോറാണോ കഴിക്കുന്നെ
ഇനിയിപ്പോ രാത്രി അനിയത്തിടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ കേക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ അങ്ങോട്ട് പോവാന്ന വിജാരിക്കുന്നെ ബിരിയാണിയൊക്കെ കാണും അതു കെണ്ടാ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാത്തെ
അത് ശെരിയാ അപ്പ പിന്നെ രാത്രി നല്ല രീതിക്ക് ഫുഡ് കഴിക്കാലോ ബർത്ത്ഡേ ഫങ്ങ്ഷനൊക്കെ ആവുമ്പൊ കുഞ്ഞിന് എത്ര വയസ്സാവും
നാല് വയസ്സായി
നാല് വയസായില്ലേ ഉം അപ്പം അഹ് വൈകിട്ടാവുമ്പം ബിരിയാണിയൊക്കെ രാത്രിയാണോ
ആ രാത്രിയായിരിക്കും ഇനിയിപ്പോ ഇനിയിപ്പോ അതേ ഉള്ളൂ അവിടെ ആഹ് രാത്രി ആയിരിക്കും ഇനിയിപോ ഇനിയിപോ അത് അവടപ്പോ‌ ഫുഡ് കഴിക്കാ അവരേം അച്ഛനേം ഞാനും അച്ഛനും കൂടെ പോവും അനിയനും വേറൊരു പയ്യനും കൂടെ വരും അങ്ങന മ്മള് നാല് പേരുടെ അങ്ങ് പോം.
അപ്പൊ അമ്മ വെര്ന്നില്ലേ?
അമ്മയ്ക്ക് വരാൻ വയ്യ അവര് എങ്ങും പോവത്തില്ലല്ലോ ഒരുപാട് ദൂര ഒന്നും പോവത്തില്ല പിന്നെ കൊണ്ട് വരാനും ആരുല്ല.
ആഹ് അങ്ങനെ അപ്പം ഫംഗ്ഷൻ എന്ന് പറയുമ്പോ ന നാട്ടാരൊക്കെ വിളിച് അങ്ങനെയാണോത്?
അങ്ങനെയല്ല കുടുംബക്കാര് മാത്രെ ഉള്ളൂ. അവളെ അപ്പമാര് വരും പിന്നെ നമ്മള് പോവും മാമമ്മാര് പോവും അതൊക്കെ തന്നെ.
അങ്ങനെകെ.
ആഹ് അതെ.
ഉം എന്നാ ഓക്കേടാ നീ ബർത്ത്ഡേ ഫംഗ്ഷന് ഒക്കെ പോയിട്ട് വിളിക്ക് എങ്ങനെ ഉണ്ടെന്ന്.
ആടേ ശെരി എന്നാ പിന്നെ.
ഓക്കെ ന്നാ.